ലോ
കേക്കല്ലേ
ആഹ്‌ കേക്കാവേ റേഞ്ച് അഥവാ കട്ടയിപ്പോയാലും കട്ടയ്ത്ട്ന്നു കുറച്ച് നേരം ഒന്ന് നോക്കിക്കോണേ
ആഹ്‌ ആഹ്
മഴയള്ളത് കൊണ്ട് ചിലപ്പോ അങ്ങ് കേക്കാതിരിക്കും.
ആഹ്
എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഇനി എന്ന ഉച്ചക്കത്തേക്ക് കറി?
നല്ല വിശേഷം ഉച്ചക്ക് മീൻകറിണ്ട്. പിന്നെ മീന് പൊരിക്കാനുണ്ട്.
ആഹാ
പിന്നെ.
മതിയല്ലോ
ആ മതി മതി പിന്നെ കോളിഫ്ലവറും ണ്ട്.
ഉമ്
അവടെ എന്താ?
ഇവടെ ചിക്കൻ കറി കപ്പ.
ആഹാ
ചോറ് മറന്നുപോയോ?
ആ ഹാ ചെറുതായിട്ടൊരു തെരക്കില് പെ ട്ടു അത്
ആഹാ പല ഉം
അപ്പൊ അതിന് ഹാ ഇപ്പൊ പുതിയതായിട്ട് ഒരു റാങ്ക് ഫയല് എറങ്ങിയിട്ടുണ്ട്.
മ്മ്
അത് വാങ്ങാൻ വാണ്ടിട്ട് നോക്കേരുന്നു.
മ്മ്
അത്. പഠിക്കണ ആ ഞമ്മള് ഏതേലും അക്കാദമിയിൽ ചേർന്ന് പഠിക്കാണെങ്കില് അവര് വെല കൊറഞ്ഞിട്ട് ഞമ്മക്ക് ഓർഡർ ആക്കി തരും അത്.
ഹാ ഹ ഹ ഹാ ഹാ
അപ്പൊ. ഒര് അവര് കൊറെ എടുക്കല്ലേ കൊറെ പേർക്ക് ആവശ്യണ്ട് പറയുമ്പോ അവര് ഒരുപാട് ബൾക്ക് ഓർഡർ ട്ട് രുമ്പോ ഉം നമുക്ക് നല്ല വിലുകൊറവില് കിട്ടും അഞ്ഞൂറ് രൂപ വരൊക്കെ കൊറഞ്ഞ് കിട്ടും
ഉം ഉ ഉം ഉ് ഉ് ഉ
അപ്പോ അത് പർച്ചേയസ് ചെയ്യാൻ വേണ്ടീട്ട് കൊറചേരം നിന്നു അതാ ണ്ടായി
അത് കൊഴപ്പില്ല ഏ എങ്ങനെങ്കിലും എന്തെങ്കിലൊക്കെ നല്ലോണ്ണം പഠിക്യാ പഠിച്ച് എന്തെങ്കിലു ഒക്കെ ആവാ
ആഹാ
കിട്ടുന്ന അവസരം ഒരു ശകലം പോലും കളയാതെ ഏതൊക്കെ പഠിക്കാവോ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം പഠിക്കാവോ അതെല്ലാം പഠിക്യാ ഇപ്പൊ ഒരു സമയം അത് അത്രയല്ലേ ഉള്ളൂ എത്ര വയസ്ണ്ട് പത്തമ്പതോ ഇരുപതോ
ഇരുപതായി
ഉം ആ അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ കളയേണ്ട സമയം അതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങ് ഉപയോഗിക്കുക
ആഹ പിന്നെ ഇപ്പോ പീജി ചെയ്യണ്ട് അയിന്റെ കൂടെ ഇതും കൂടി അങ്ങട്ട് പഠിക്കണംന്ന് വിചാരിക്ക്ണ്ട്
ഉം
അപ്പോ പീജി കഴിഞ്ഞ് എറങ്ങപ്പത്തിനും ഒരു ജോലിം കൂടി നേരാവാണെങ്കി നല്ലതല്ലേ.
അതെ നല്ലതാ ഇളെത്തിങ്ങങ്ങളും ആൾക്കാരൊക്കെയിള്ളപ്പോ വളരേ നല്ലതാ.
ആ പിന്നെ ഈ റാങ്ക് ഫയല്കള്ന്ന് പറയുമ്പോ അതും നമുക്ക് നല്ലതാണ് എന്താന്ന് വെച്ചാ എ എല്ലായ്പ്പോഴും ഈ ഫോണിൽ നോക്കിയിരുന്ന് പഠിക്കല് നടക്കൂല.
ഉം
ഭയങ്കരായിട്ട് തലവേദനിം മടുപ്പും ഒക്കെ വെരും അപ്പൊ പിന്നെ ബുക്കാവുമ്പോ മ്മക്ക് വെറുതെരിക്കുമ്പോ ങ്ങനെ വായിച്ചു നോക്കി നോക്കി വേണ്ടതൊക്കൊന്ന് അടയാളപ്പെട്ത്തിട്ട്
ഉം.
ആ അതോണ്ടാ ഒരു റാങ്ക് ഫയല് ആ വാങ്ങണംന്ന് കൊറേ ആയി വിചാരി ക്ക്ണൂ ഇപ്പൊ നല്ലൊരു ഓഫർൽ കിട്ടിയപ്പോ അങ്ങ് വാങ്ങിച്ചു.
മ് ആഹ് നടക്കട്ടെ എന്തേലുക്കെ പഠിത്തം കാര്യങ്ങളൊക്കെ നല്ല രീതീൽ നടക്കട്ടെ.
ആ
മ്
പിന്നെയ് ഇപ്പോ പ്പോ കോളേജിൽ ഓൺലൈൻ ക്ലാസാണ് ഓഫ്ലൈന് ആവുമ്പോതിനും ഹോസ്റ്റൽക്ക് മാറണം
ആ മ് മ്
കോഴിക്കോടാണേ പഠിക്ക്ണ്
ആ അ അ
അപ്പോ അതിന് വേണ്ട കൊറച്ച് ഡ്രസ്സും ബാഗും ബുക്കാളൊക്കെ വാങ്ങണ്ടെ അതിന്റെ തിരക്കിൽ ആയിരുന്നു
ഓ ശരി ശരി.
അവിടേ ഹോസ്റ്റലാന്ന് പറിയുമ്പോ നമ്മുക്ക് സിംമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെല്ലേ പറ്റുള്ളൂ
ഓ അതെ അതെ അത് പിന്നെ
അതല്ലെങ്കി അലക്കിടാനും ഒക്കെ ഉണങ്ങി കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടല്ലേ ഹോസ്റ്റലിൽ ലാവുമ്പോക്കെ സ്വയം ചെയ്യേണ്ടേ
ആഹ് അവിടേ ഹോസ്റ്റലിൽ എത്രാ ഫീസ് വരുന്നേ
ഫീസ് നമ്മക്ക് റൂമിന് ഇരുന്നൂറ് രൂപേ വരുന്നൊള്ളു
ഒരു മാസോ
ഒരു മാസം.
ആ
പിന്നെ നമ്മക്ക് ഒരുപാട് പൈസ വരുന്നത് ഭക്ഷണത്തിനാണ്.
ഉം അത് കൊള്ളത്തുല്ല.
പക്ഷെ അവിടെ അവര് പറിണ് കൊഴപ്പല്ല നമ്മുക്ക് ഒരു നേരം ഏഹ് പച്ചക്കറി അല്ലാതെ മീൻ മീനോ ഏഹ് എർച്ചിയോ അനന്തൊലെക്കെ ആണ് പിന്നെ അവിടെ ഈ കുട്ടിയാളന്നെ. യൂണിയൻ ഇണ്ടാവില്ലേ.
ആ
ആ എന്നതാണ് അവിടുത്തെ ഏഹ് മെസ്സ്. അപ്പൊ അതിന്റേതായിട്ടുള്ള. ക്വാളിറ്റിയിലുള്ള നല്ല ഫുഡ് ഒക്കെ കിട്ടുള്ളൂന്ന് അവര് അവിടുന്ന് പറഞ്ഞിരുന്നു.
മ്
അപ്പൊ അയിന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ ഇല്ല. പിന്നെ റൂമിലാണെങ്കിലും ഒരു പാട് പേരില്ല നാലു പേർ ഉള്ളൂ. അപ്പേ എല്ലാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കട്ടിലും. ഏഹ് മേശയും പിന്നെ വാഡ്രോബും ഒക്കെ ഇണ്ട്.
ഹ്മ് ഒരു റൂമിൽ എത്ര പേര് കാണും
നാലു പേരാണ്.
ഉം നല്ല കൂട്ടാണോ അടുത്തുള്ളോരൊക്കെയാണോ അതോ.
ആഹ് എന്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നവരൊക്കെ ഇണ്ട് ഫ്രണ്ട്സ് ണ്ട്.
അ
അപ്പൊ പിന്നെ വല്യ കൊഴപ്പല്ല്യ.
ആഹ്
പിന്നെ ഇ ഈ ഹോസ്റ്റലൊക്കെ പറയുന്നത് നമ്മളെ കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉുള്ളി തന്നേണ് പ്പൊ പൊർത്ത് പോണ്ട റോ
ഓ അത് വളരെ നല്ല കാര്യം.
റോട്ട്ക്ക് എറങ്ങണ്ട കൊറെ പിന്നെ ഞാൻ പഠിക്ക്ണ നമ്മള ഈ ഹൈവേ ല്ലേ?
ഉം.
ആ ആറു വരി പാതേണ്.
ഹ്മ് ഹ്മ് ഹ്.
അപ്പൊ ഒന്ന് ക്രോസയ്ത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ക്രോസയ്യുണതില്ല. നമുക്കങ്ങട്ട്. യൂട്ടേൺ ഒക്കെ ഒരു കിലോമീറ്ററൊക്കെ അപ്പൊർത്താണ് അവിടെ പോയി. മുറിച്ച് കടന്ന് വെരുമ്പത്തിനും. സമയ എടുക്കും.
ആഹ്.
പിന്നെ എല്ലാം ഇവിടെ തന്നെ ഇണ്ട് കോളേജിന്റെ വക സ്റ്റോർ ഇണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ. പിന്നെ കേന്റീൻലും നല്ല ഫുഡാണ്.
ഉം ഹ്മ് ഹ്.
അവിടെ ഈ ചിക്കൻ ബിരിയാണിക്കൊക്കെ എത്രയാവും പൈസ?
നൂറ്റി ഇരുവഹ് രൂപ ആ അവിടെയോ?
ഇവിടെ ഇവിടെ തൊണ്ണൂറ് രൂപെയുള്ളൂ.
ആ ഓക്കേ ഓക്കെ ഇവിടെ നൂറ്റി ഇരുപത് രൂപ. അത്രേ ഏഹ് കൊഴപ്പല്ല ട്ടോ നല്ല അളവിൽ കിട്ടും പക്ഷെ. ഒരാക്ക് വയർ നെറച്ച് നല്ലപോലെ അത്യാവ്ശ്യം വലിയ ഒരാക്ക് കഴിക്കാം.
ആഹ് ഇതും നല്ല കഴിക്കണ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഉണ്ട് അതില്
ഉം
പിന്നെ ഈ കുടുംബശ്രീ ചേച്ചിമാരില്ലേ
ആഹ്
അവരാണത് നോക്കിയെടുത്ത് നടത്തണ അപ്പൊ അതിന്റെതായിട്ടുള്ള വൃത്തിയും ടേസ്റ്റും ഒക്കെ ഫുഡിനുണ്ട്
ആഹ് ഓഹ് ഇവിടേം വൃത്തിയും ആഹ്
പഠിക്കണത് കോഴിക്കോടാണ്
ഓക്കെ ഓക്കെ ഞാനാണെങ്കില് ആഹ് ഈ ബിരിയാണി കാര്യങ്ങളൊക്കെ വീട്ടില് തന്നെ ഉണ്ടാക്കുവേ
ആഹ്
അങ്ങനെ പുറത്തു പോയി ഉള്ള പരിപാടികൾ വളരെ കുറവായോണ്ട് നമുക്കത്ര അറിയില്ല എന്നാലും ഇടക്കൊക്കെ എപ്പോളെലോക്കെ മേടിച്ചു കഴിഞ്ഞാല് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് നല്ല ഗുണണ്ട്
ഉം ഇവിടെ വീട്ടിലാണെങ്കി ഇവിടെ വീട്ടിലെന്നെ ബിരിയാണി വെക്കും ഉമ്മ വെക്കും
ആഹ്
പിന്നെ നമ്മള് മന്തിയൊക്കെ ഉണ്ടാക്കും
ആഹ് ഞാനും അതെ എല്ലാം ഉണ്ടാക്കും
ആഹ് അപ്പൊ പിന്നെ വല്യ തി പക്ഷെ എന്താന്നച്ചാ പുറത്തു പോയി കഴിച്ചാത് വേറൊരു ടേസ്റ്റാണ്
അതേടാ നമുക്കിപ്പൊ അങ്ങനെയാണല്ലോ നമ്മള് പിന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പ്ര പ്രത്യേകിച്ച് അതെ നമ്മളെപ്പോഴും ഉണ്ടാക്കലും പെറുക്കലും തന്നെ ആകുമ്പോ പുറത്തുന്ന് ഇവിടുന്നേലും ഒരു നേരം കിട്ടുന്നതോ അല്ല ആരേലും മേടിക്കുന്നതോ അങ്ങനെ കഴിക്കുന്നതോ ഒക്കെയിരിക്കൂലോ നമ്മുക്കേ
ആഹ് അതെ അതെ അഹ് പിന്നെ പുറത്തു നിന്ന് സ്ഥിരം കഴിച്ചവരക്കെ പിന്നെ വീട്ടിൽ വന്നിട്ട് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ്
ഉം
അതും ശരിയാണ് നമ്മുടെ വീട്ടില ഉണ്ടാക്കണ ആ സാധനത്തിന്റേതായ തനിമയായിട്ടുള്ള രുചി അറിയണെങ്കി വീട്ടിൽ വന്നു തന്നെ കഴിക്കണം ഉം
അതിപ്പോ ഹോസ്റ്റൽന്നൊക്കെ വീട്ടിൽ വന്നാ അപ്പൊ വീട്ടത്തെ ഫുഡാണ് വേണ്ടത്
ഉം അതെ അതെ അതെ
അപ്പൊ വീട്ടില് നല്ല ഫുഡുണ്ടാക്കി വെക്കാനൊക്കെ പറഞ്ഞിട്ടേ വരുള്ളൂ വന്നിട്ട് മതി ന്തേലും നല്ലത് കഴിച്ചാ മതിച്ചിട്ടാ വരാ
വായക്ക് രുചിയായിട്ട് എന്തേലും തായോ ഉമ്മാന്നായിരിക്കും പറയുന്നെ വിളിച്ചിട്ട്
ആഹ് അങ്ങനെ വിളിച്ച് വരുള്ളൂ പിന്നെ യാത്ര ഇണ്ട് ഉം ഒരു രണ്ട് മണിക്കൂറ് ഒരു യാത്രണ്ട് വീട്ട്ക്ക് അപ്പത്തിനു ആകെപ്പാടെ ക്ഷീണിച്ചിട്ടുണ്ടാവും
എല്ലാ പുളിസ്സെരിയോ വല്ല നല്ല മീൻകറിയോ നല്ല മീൻ ഫ്രൈയോ ഒക്കെ കൂട്ടി നല്ല ചൂട് ചോറ് ചുമ്മാല്ലാ കൊതി കൊണ്ടായിരിക്കും കൊച്ചു ഹോസ്റ്റലിന്ന് വീട്ടിലോട്ട് വര
അതെ അതെ അയ്യോഹ് ആഹ് അതവിടുന്ന് ഇവര് ഇവിടുന്ന് വിളിക്കുമ്പോ ഇതൊക്കെയാണ് ഫുഡ് എന്നൊക്കെ ഒന്ന് പറയുമ്പോള്ളൊരവസ്
അയ്യോ അതോ അത് കേൾക്കുന്ന എന്റെറെ ആ ഒരു അവസ്ഥ ഇന്നലെതെയല്ലേ
അവിടെ നിങ്ങക്ക് ന്നെഹ് എങ്ങനെ രാവിലെ കാപ്പിക്കൊക്കെ എ എങ്ങനെ തരും
ആഹ് സാധാ മ്മക്ക് ദോശ പുട്ട്, അങ്ങനത്തെ അതൊക്കെ ഉണ്ടാവും
ആഹ്
ഉച്ചക്ക് സാധാപോലെ ചോറ്ന്നെയാണ് പി പിന്നെ ആഴ്ച ദിവസ ഏഹ് കോഴി കോഴി ഉണ്ടാവും ചിക്കെൻ
ഉം ഉം
അതും ഉണ്ടാവും പിന്നെ മീന് ഒക്കെ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചാ അപ്പളക്കാരെ വീട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യാ
ആ ആ രുചി അറിയുമ്പോഴാണ് ഈ രുചിയെ കുറിച്ച് നമ്മൾന്ന് ഓർക്കുന്നത്
അതെ അതെ ഇവിടുന്ന് സ്ഥിരമായിട്ട് കിട്ടുമ്പോഴും കഴിക്കുമ്പോഴും ഇത് വേണ്ട ഇതിനൊരു വെലെ ഇണ്ടാവില്ല
അതങ്ങനെയല്ല എന്നാ പയ്യെ ഏഹ് അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്ക ഒന്നൂടെ ഉം ശരി
ആ ഇന്നാ ശരി
ആയിക്കോട്ടെ